ഹലോ
ഹലോ ആ പറയൂ
ആ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ് അവിടെയോ
ഇവിടെയും സുഖാണ് ഞാൻ പറയുന്നത് ക്ലിയർ ആണോ ആ ഓക്കെ പിന്നെന്തൊക്കെയാ ഫുഡ്
ഇല്ല ല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഇയാളോ
ആ ഫുഡൊക്കെ കഴിക്കാറായല്ലോ ടൈം ആയല്ലോ
അതെ അതെ അതെ എന്തായിരുന്നു
കൊറെ ലേറ്റ് ആവോ ഫുഡൊക്കെ കഴിക്കാന്
ഇല്ല ഇല്ല ഇപ്പൊ കഴിക്കാൻ പോവന്നെ
ആഹ അത് ശെരി ഇല്ല ഞാൻ ഫുഡൊന്ന് കഴിച്ചിട്ട് ട്ടില്ല ദേ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഫ്രീ ആയി പണികളൊക്കെ ഒന്ന് ഒരുങ്ങി ഇവിടെ കിടക്കാണ്
അതെയോ ഓക്കെ ഓക്കെ ഓക്കെ
പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ വേൾഡ് കപ്പൊക്കണല്ലോ ഏതാണ് ഇഷ്ടപ്പെട്ട ടീമൊക്കെ ഏതാ
ഓ സെയിം റ്റു യു ഹ് മ് ബ്രസീൽ ഫാനെനാണ് അത് ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരന്
ആ നെയ്മറ്
ബ്രസീൽ ആണെങ്കി പിന്നെ നെയ്മറ് ല്ലേ ഹ് ഹ് അതാണ് ഇഷ്ടാണോ കളി കാണാറുണ്ടോ
ങ്ങനെ കാണാറൊന്നും ഇല്ല
ആ ഇല്ല ആ ഞാൻ കാണാറുണ്ടോയ്ക്കല് ഹസ്ബെന്റൊക്കെ പണ്ട് നാട്ടിള്ളന്ന് ഞങ്ങള് ഒരു ഒപ്പൊക്കിരുന്നങ്ങനെ കാണാറുണ്ടായിരുന്നു അനിയത്തിമാർക്ക് ഇഷ്ട ഞങ്ങള് ഫുൾ ഫാമിലി മൊത്തം ബ്രസീൽ ഫാൻസാണ് അപ്പൊ ഞങ്ങക്കൊരു ഇഷ്ട ആ അതെ അതെ പിന്നെ എന്താറിയോ ഇപ്പൊ മക്കള് കൊറെയൊക്കെ നമ്മ സിയാ സെവെന്ത് പറയുണ്ടേ ന്റെ മോന് അതുപോലെ താത്താന്റെ മക്കള് അ അവരൊക്കെ ഒരു ഗ്യാങാ ഞങ്ങള് വലിയ ഞങ്ങള് പിന്നെ എന്റെ ഹസ്ബന്റിന്റെ താത്താന്റെ ഹസ്ബന്റ് അനിയത്തിമാരൊക്കെ ബ്രസീലാ അപ്പൊ ഞങ്ങളിവരു ആയിട്ട് കുട്ടികള ഇവിടുന്ന് ഫൈറ്റ് ചെയ്യും അതൊരു രസാണല്ലോ വീട്ടിലിരുന്ന് കാണുമ്പോ വേറൊരു വൈബ് ആണല്ലോ ക്ഷ പക്ഷെ അതെ ആ ആ അതെ ഞങ്ങളൊരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അധികം കിട്ടാറില്ല ആസ് ഹസ്ബന്റ് പിന്നെ ഫ്രണ്ട്സെല്ലൊ ത്ത് ആട ക്ലബ്ന്നാ കാണാ അപ്പൊ ഇവര് ബ്രസീൽ ഫാ ആര് അതെ അപ്പ പിന്നെ നോക്കണ്ട അ ഇപ്രാവശ്യം ഫസ്റ്റ് കളിയല്ലേ കഴിഞ്ഞെ ഇപ്പോളത്ബ്രസീന്റെ ഒരു കളിയെല്ലോ കഴി ഞ് മുറവ് ഓകെ ആയിട്ട് ആ ഇപ്പൊ സമനിലയിൽ ഇങ്ങനെ നിൽക്കാണ് ഇനി അട്
ആ അതെ അതെ ആ ഞാൻ മുന്നത്തെ കഴിഞ്ഞ ഇത് കണ്ടിരിന്നു. അപ്പൊ അപ്പൊ ഉം ആ കഴിഞ്ഞ കളികള് ഉം അപ്പം അർജന്റീനന്റെ ഫൈനലൊക്കെ അത് കണ്ടിരുന്നു.
ഇത് ഉണ്ടായിന് സ്പെയ് സ്പെയിനോട് ഫ്രാൻസോ സ്പെയിനോ
ആ ഫ്രാൻസ് ഫ്രാൻസ് ഫ്രാൻസ്
എംപ്പപ്പന്റെ എാപ്പ എംപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ട ഓ അയാ ഓലിസ് ഭയങ്കര ഇഷ്ട അപ്പൊ അങ്ങനൊക്കെ ഓരോ കുറച്ച് കളിക്കാരെ കുറച്ച് ഇഷ്ട ആ ഇൻട്രസ്റ്റ് ഇണ്ടാവും കുറച്ച് അറിയണം ക്രികറ്റിനെ ഫോട്‌ബോൾ അല്ല ഫുട്ബോൾ നമുക്ക് കുറച്ച് മനസ്സിലാവും കാരണം ആ പോസ്റ്റിലേക്ക് ഇട്ട അത് ഗോൾ അക്കുന്ന് ഇത്ള്ളേ തിരിയുംപക്ഷെ ക്രിക്കറ്റ് അങ്ങനല്ല ക്രിക്കറ്റ് സിക്- സിക്സ് ഫോർ പിന്നെ എന്തൊക്കെയ ഉണ്ടല്ലോ ബനാൽറ്റി എന്തൊക്കോ എന്തൊക്കോ ഉണ്ട് പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ ഫുട്ബോളിന്റെ കുറെക്കെ അസ് ബന്റ് ഭ്രാന്തനായൊണ്ടേ ആ ഒരു കളിഭ്രാന്തനാ പ്രത്യേകിച്ച് ഞങ്ങും മലപ്പുറക്കാരാണ് മലപ്പുറത്താണ് അപ്പം നോക്കേണ്ടാ പണ്ട് മുതലേ ഉള്ളതാ ഒരു ഭയങ്കര ലഹരിയാണോ ഏ പിന്നെ എന്തൊക്കെയാ ഫുഡിന്എന്താ ഇന്ന്
ഫുഡിന്റെ മീൻകറിയുണ്ട് ബീറ്റ്രൂട്ട് തോരൻണ്ട് അവിടെ
ആ സെയിം ഞാനിപ്പോ പറഞ്ഞി- അട്ടേ ഉള്ള നേരത്തെ കോളിതപ്പോ ബീട്രൂട്ട് ഉപ്പേരിയുണ്ട് ബീട്രൂട്ട് ഈ മക്കൾക്കൊന്ന് വല്യ താൽ ഉപ്പരില്ല ഉപ്പരിയെന്നും വല്ല കഴിക്കൂല പക്ഷെ എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ഒരു ഉ പ്പേരി വേണം ഇഷ്ടാണ് അപ്പ അങ്ങ് അങ്ങനെണ്ടാക്കി മഴ ഇണ്ടെന്നാ അവിടെ
ഏ ഇവിടെ ഇപ്പോന്ന്ഇല്ല ഇന്ന് ഇപ്പ രണ്ടു ദിവസായിട്ട് ഇപ്പ അങ്ങ ന്ന്മഴ ഒന്നുല്ല
ആ അതെ നല്ല മഴയായിരുന്നുല്ലേ നാലു ദിവസം മുന്നേ സ്കൂ- സ്കൂള് തുറന്ന ഒരു ടൈമില് നല്ല മഴ ആയിരുന്നു
ആഹ് അതെ അതെ
ഇവിടെ മഴ ഇല്ല കുറവാ മൂടലും പോലെെ നിക്കുന്നുണ്ട് അതായത് ഇപ്പട്ടോ ഈ ഒരു ടൈം ആയപ്പോ ഇതുവരെ നല്ല വെയിലാര്ന്നു
ആ ആ അത് ശ
ആഹ് ഇപ്പൊ അങ്ങനെ കുറച് മങ്ങിയ പോലെ അങ്ങനെയ്ണ്ട് അവിടെ അടുത്തൊക്കെ എങ്ങനെ കൃഷി കളൊക്കെണ്ടോ ച
ആ ആ ഇണ്ട്ണ്ട് ഉണ്ട്ണ്ട് നമ്മുടെ വീട്ടില്ണ്ട് ച ചക്ക മാങ്ങ എല്ലാംണ്ട്
ആഹ് ഉണ്ട്ല്ലേ ആഹ ഓക്കേ ആഹ് ഉണ്ട് ഉണ്ട് ഇപ്രാവശ്യ ച കേക്ക് ക്ഷാമം ആണ് ഒരുപാട് കിട്ടിണ്ട് എപ്പളും ഉണ്ട് ഇപ്പൊ ചക്ക ഇപ്പൊ ഈ മഴൊക്കെ ആയതു കൊണ്ട് തന്നെ പഴുത്ത ചക്കക്ക് ഒരു വെള്ളൊലിവ് ഉണ്ടാവും ഉള്ളിലേക്ക് മഴ വെള്ളായിട്ടേ ആ അപ്പൊ അതിന്റെ മധുരം കുറച്ച് കുറഞ്ഞ പോലെണ്ട് അപ്പൊ വരക്കച്ചക്ക ഏത് ചക്കയാ ഏറ്റുംഇഷ്ടം വരക്കച്ചക്ക അല്ലെങ്കി പഴഞ്ചക്ക
ആഹ് അതെ ആ ഞാന എനിക്ക് ചക്കത്ര ഇഷ്
ഇഷ്ടല്ല ആഹ് മാങ്ങയാന ഇഷ്ടോ ഓക്കെ മാങ്ങ മാങ്ങൊക്കെ ഇൻക്ക് ഇഷ്ടാണ് പക്ഷെ എനിക്ക് ഏറ്റു ഞങ്ങളവിടെടുത്ത് പഞ്ചാര മാങ്ങാ ഉണ്ടല്ലോ പഞ്ചാര മാങ്ങ അറിയൂലെ നല്ല മതരള്ള ചെറിയ സൈസ് പഞ്ചാര മാങ്ങന്ന് പറയും ഞങ്ങളുടെ
ആഹ് ആഹ് ആഹ് അതല്ലേ ആഹ് അറിയില്ല അറിയില്ല
ചാ ചെറുത് അതല്ല ര സാ അത് നല്ല നമ്മളെ പി ശർക്കരയിലൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കും നല്ല രസ പുളിഞ്ചി ഒക്കെ ഇണ്ടാക്ക്ണ പോലെ
ഓ അത് ശരി ശരി ശരി അപ്പം ഓരോരോവിടെ ഓരോ രീതിക്കാണല്ലോ അതെ പഴുത്ത കഴിഞ്ഞ നല്ല മണള്ള അല്ലെ
ആ നല്ല ആ കുഞ്ഞു മാങ്ങാ നല്ല മണ ആയിക്കാരം അതിന് നല്ല മധുരയിക്കാരം പഴുത്താൽ പച്ച തിന്നാൻ പറ്റൂല കേട്ടോ പ ഭയങ്കര പുളിപ്പയിക്കാരം പച്ച പറ്റത്തില്ല ഇതെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഫസ്റ്റ് ഏഹ് ജസ് ച്ച്ഒരു വെള്ളത്തില് കുറച്ച് മഞ്ഞപ്പൊടി മുളക്പൊടി പ്പ് ഉപ്പൊക്കെ ഇട്ടാട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും ട്ടതിലേക്കി ശർക്കരവെള്ളല്ലേ ശർക്കര പാനി ആഹ് അത് നമ്മള് പാറും അതിലേക്ക് പാർന്നിട്ട് എന്നിട്ട് പിന്നെ നമ്മള് വേറൊരു ചട്ട് - തില് പിന്നെ ഈ മ് അ മന് ങ്ങമാങ്ങ ചോപ്പുകളറാവും അതായത് ഈ ശർക്കരേലിട്ട നിന്നിട്ടാ നല്ല മധുരൈക്കാറ മ് എരിവും ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് ന്നിട്ട് അതിലേക്ക് ചീരുള്ളി ഇഞ്ചി കടുക് കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ നമ്മള് നേരിട്ട് വറവിട്ടട്ട് ഇത് ന്നിട്ട് ഈ പുളി ഇതിലെ ഇ വാരും മാങ്ങയിലോട്ട് അപ്പൊ നല് നല്ല രസ് സബോളിജിന്റെ തേ ടേസ്റ്റാ അഹ് എനിക്ക് പേഴ്സണലി മധുരം ഇഷ്ടോള്ളോർക്കു ഇഷ്ടാവും മ ധുരോം പുളിയും എരും ഒക്കെ കൂടെ വരുന്നൊരു
ഓ ടേസ്റ്റ് ആവുല്ലേ ആഹ്‌ ആഅഹ് എനിക്ക് മറ്റേ ഇതൊക്കെ അച്ചാറൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം അഹ് മാങ്ങാ അഹ് അതെ അഹ്ആ അതെ അതെ അഹ്ആ എനിക്കിപ്പം കൊറച്ചുടെ അഹ്ആ അതെ അതെ അതെതെ അച്ചാറാണ് കൂടുതൽ ഇഷ്
അഹ് അതെ അയിന്നെനു എനിക്ക് എന്താറിയൊ എനിക്ക് എന്ത്‌ച്ചാറയാലും കുറച്ച് മധരം ടച്ച് വരണം നമ്മള് കാരക്ക അച്ചാറെക്കെ ഉണ്ടല്ലോ അതെക്കെ ക്കിഷ്ടാ അങ്ങനെത്തൊരു ഫ്ലേവറ് ചേനച്ചാറൊക്കാണല്ലോ ചേന
അഹ് എനിക്ക് അതൊന്നും ഇഷ്ടല്ല ചേന ചേനക്കെച്ചാ അത് ഒരു മധുരത്തിന്റെ ഒരു ചവർപ്പും
അഹ് ഇനി ആഹ് ഇനിക്ക് അതാണ് താല്പര്യം അതോണ്ടെനിക്ക് ഞാൻ ഇത് പെട്ടെന്നുണ്ടാക്കും ക്കെന്നെ കിട്ടണ മതി ഞാൻ മ ഇവിടെ അട് ത്തന്നെ മു മാവ് അപ്പൊ അവരോട് ങ്ങനെ കൊണ്ടരാൻ പറയും ഞാൻ അങ്ങനെ ഉണ്ടാക്കുവാരുന്നു ആ മക്കളെ വല്യ ആള് മൂന്നില് പിന്നെ അടുത്ത രണ്ടില് അതിന് തൊട്ട് താഴെള്ളത് ഇപ്പം മൂന്നര വയസ്സ് ഇല്ല ഹസ്ബൻഡ് ഇപ്പൊ നാലു മാസായി പോയിട്ട്
അതെ ഗൾഫിലാണോ ഓക്കെ ഓക്കെ ക്കെ ഇവിടെ ഇപ്പം ഏ ഇയാൾടെ നിന്റെ വീട്ടിൽ തന്നെയാണോ അതോ
അല്ല ഞാന് വേറെയാണ് അത് ഹസ്ബന്റ് നാ വേറെ സ്വന്തായിട്ട് വീടെടുത്തതാ അപ്പൊ ഞാനും മക്കളെന്നെള്ളൂ ആ അതെ അ അങ്ങനെയൊക്കെ ആ ആ അതെ അതെ ആ ആ എന്താറിയോ ഒറ്റക്കായാലും നമ്മളെ ഇഷ്ടത്തിന് ച്ചി എടുക്കാം ഇനിപ്പം ആ ആ അതെ ഇനീപ്പം രാവിലെ തന്നെ മൊത്തം കയ് േ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ന്നുല്ല നമുക്കൊന്ന് റിലാക്സ് ചെയ്യണന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കെടക്കാം ഏ ആരും ഒന്നും ചോയ്ക്കാനും പറയാനുംണ്ടാവൂല്ല
വാടയ്ക്കെടുത്ത് അങ്ങനെ താമസിക്കാണോ ഇപ്പറത്ത്
ആഹ് ആഹ് തൊ ആഹ് തൊട്ട് വീട് വെച്ചിട്ട് നമ്മള് ഓരിടത്ത് തന്നെ ആയി ട്ടെ എവ് വേറെടുത്ത നമ്മടെ സ്ഥലം ഉണ്ടായിരുന്നു തൊട്ടടുത്ത് അവിടുന്ന് അങ്ങനെ ആഹ് അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ പിന്നെ എന്ത സിനിമ ഒക്കെ കാണാറുണ്ടൊടാ ആഹ് ഏതവിടെ അടു കണ്ട് സിൻമ
ഏതാണോ കണ്ടത് ഏതായിരുന്നു ഇപ്പൊ റീസിൻ ആഹ് തിയേറ്ററില് പറയുന്ന ഇപ്പം ഹസ്ബന്റോടെ ഞങ്ങ ഏതയാ ലാസ്റ്റ് പോയത് കാന്തരിക്ക് എങ്ങോട്ട് പോയിട്ട്. അല്ല ല്ല ല്ല വാഴെ ഞാൻ ഇതില് കണ്ടിര്ന്നു
ഓ ട്ടി ട്ടി ല കണ്ടേ ആ കാന്താ കാന്താര ഞാനും കണ്ട് ഡാ അത് എക്സ്പീരിയൻസ് ആയ നല്ലണ്ടല്ലേ ഇപ്പത്തി പിന്നെ നമ്മളെ തിയേറ്ററിന്ന് ഓ അതിന്റെ സൗണ്ട് ക്കെ അടിപൊളിയ.
ഭയങ്കരായിരുന്നു അ തിയറ്റർ എക്സീരിയൻസ് ചെയേണ്ടെ
ആഹ് ഭൂവിയാണ് കാതൽ സൈഡിലൊക്കെ ആയിട്ട് സൗണ്ട് വന്ന്ട്ടോ എന്റെ പൊ
നമുക്കങ്ങട്ട് ഇനി ഒരു തവണ കൂടെ കാണ
ആഹ് കാ അതെ പാ അതെ അതെ അതെ അതെ ലാസ്റ്റിലൊക്കെ ലാസ് റ്റിലൊക്കെ ഭയങ്കര പേടിച്ചോയി
അതെതെതെ നല്ല രസണ്ടായിരുന്നു നമുക്കിങ്ങനെ ഇത് തോ നല്ല ആക്ടി ഞാനത് കണ്ടപ്പോ ഭയ നന്നായിയവ ര് അഭിനയിച്ച്
ആഹ് അല് ആഹ് ജീവിച്ചാ ചെയ്യത് ആഹ് അതെ അതെ ഇഞ്ഞ് പിന്നെ വാഴ കാണണം കാണാൻ വിചാരിച്ചിരുന്നു വാഴപ്പോ എല്ലാരും നല്ല ഹി
ആഹ് ഞാന് എന്തെയ്തു അറിയോ ഞാനാ തിയേറ്ററ്ല് പോയി കാണാലോന്നൊക്കെ വിചാരി ച്ചിരുന്നാ അപ്പഴേക്കും നോക്കുമ്പത്തേനും അവിടെ തിയേ റ്ററ്ന്നാ മാറി അപ്പൊ പിന്നെ ഞാൻ ഇതിനാ ത്ത് കണ്ടു അയ്നാത്ത് എന്താ ഹോട്ട് സ്റ്റാർല് ആഹ് അല്ലല്ലല്ല ടീ തിലന്നെ മറ്റേ നമ്മടെ ജിയോ ഹോ
ആഹ് ഓക്കെ ഓക്കെ ആഹ് ഞാൻ പിന്നെ ടെലഗ്രാമില് ഞങ്ങള് എല്ലാരുക്കൂടെ ഇതുപോലെ ഒരൂസം അനിയത്തിളൊക്കെ ഓര് കെ കണ്ടതാ ഞാനും താത്ത മാത്രം കാണാത്തദ് അപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഇരിന്നു കണ്ടു കണ്ടത് ഇതൊന്നും കൂടി നമ്മളെ ഫാമിലിറ്റ എല്ലാം കൊടുക്കുന്നല്ല
അതെ അതെ അതെ
പേരൻസിൻന്റെതും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സൾതെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ
എൻഡിങ് ആഹ് അതെ എൻഡിങ് മാത്രം ഒരു ഏഹ് അവസാനിക്കാണോ എന്നും ങ്ങട് മനസ്സിലായില്ല ല്ലേ
അത എനിക്കും തോന്നി താത്ത പറഞ്ഞു എന്തോപ്പോ എന്തൊ പോ ര് ഉദേശിച്ചേ അതത് ഒരു ക്ലൈമാക്സ് ഓര് ഒരു
ആഅതെന്തറിയോ വാഴ ത്രീ ചില ഇപ്പവരെർക്കാനുള്ളഉദ്ദേശ ണ്ടാവും ചിലപ്പോ അതോണ്ടായിരിക്കും ഒരു അൺഫിനിഷ്ഡ് ആയി കൊടുത്തത്
പവന്നാര്കെ
ആ ദൃശ്യം ഞാന് തീയേറ്റ ട്ടിലെന്നെ പോയിട്ട് കണ്ടത് ഹേ ഇപ്പൊ ഇപ്പൊ ത്രീ കണ്ടിട്ടില്ലട്ടോ കാണ് ണം ന്ന് വിചാരിച് ഞാവടെ ആ ഇവിടെന്ന് പോയിട്ടില്ല ഇനിയിപ്പം ചേട്ടന്റെ അങ്ങോട്ട് പോകുമ്പോഴേ
ആ അതെ ആ ത്രീ ഇപ്പം നല്ല ഞാൻ എന്നും ചെക്കെയ്യും ഒടി ട്ടില് വന്നിട്ടില്ലല്ലോ അത്
ഇല്ലെല്ല
ആ വന്നി ട്ടില്ല അപ്പൊ ഞാന് പോയി കാണേനെ ഇപ്പോ മക്കളൊക്കെ സ്കൂൾ തുറന്നതോണ്ടന്നെ കാണാൻ ള്ളൊരു ചാൻസ് കിട്ടീല്ല
അതെ അതെ നീ ഇവിടെ ഒറ്റക്കെന്നെ ഇരിക്കുവോ അപ്പം വീട്ടിലിപ്പം ഇവിടെറ്റ
ആ ഇപ്പം ആ ആ അതെ തെ അതായത് മക്കള് വരും മക്കള് രു മൂന്നാളും പോരെ
ആ അതുമതി നമ്മള് എന്നാലും കൊഴപ്പില്ല എന്നാലും ഞാൻ ചോയിച്ചതാ
വേ ണ്ടാവും പിന്നെ അടുത്തൊക്കെ വീടുണ്ടെടാ തൊട്ടടുത്തൊക്കെ വീടുണ്ട് ആ ഇതൊരു കോമ്പൗണ്ടാണ് അതിന്റെഉള്ളില് രണ്ട്
ഓ അപ്പൊ കൊഴപ്പില്ലല്ലോ ഉം അല്ലെങ്കിനി ഇപ്പം ജോയിന്റ് ആണെന്ന് വെചെയ്ഞ്ഞ നമ്മള്ന്തെയ്യുമ്പോഴും യോഹ്
ആ അതെ അതെ ആ ആ അതെന്നെ അതാഉം അവര് എന്താ പറയാ നമ്മള് ല്ലാരെ ത്ര് - പ്തിപ്പെടുത്തി ചെയ്യണല്ലോ നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റോ മനസ്സിലായോ അത് എന്തിന്റെ കാര്യത്തി ഫുഡ്ഢിന്റെ കാര്യ ത്തിലായാലും വേറന്തേ പണിന്റെ ആവശ്യ
ആ അവര് ചെയ്യുമ്പോ നമുക്ക് മിണ്ടാതിരുന്നാലും നമുക്കൊരു
ആ അതെ അതെ അതെ ചെലപ്പോ ഞമ്മളെല്ലാ പണിയ്ഴിഞ്ഞിരിക്കുമ്പോ തെ അവരെന്തെങ്കിലും പണിയിലാ അപ്പ നമ്മളങ്ങനെ പോയി കെടക്കാ ആ അങ്ങനെ അങ്ങനെക്കെ തോട്ട് വരും അപ്പൊന്തിനാ അപ്പോയിങ്ങനൊക്കാവുമ്പോ അതിന്റെ ആവിശ്യ ത്ത്ന്ന്ല്ലേ ഇപ്പ മക്കളൊക്ക പിന്നെ ഞാനും ഫ്രീയായി പിന്നെ ന്താറിയോ നമ്മളെ ഫുഡിന്റെ കാര്യം നമ്മളെത്ര നോക്ക ല്ലഏ നമ്മള് അതില് വല്ല ഇത് ചെയ്യൂല കാരണം നമ്മക്ക് ക്കെന്തേലും കഴിക്കാന്ന്‌ള്ള മെന്റാലിറ്റിയേക്കാരം ആ അത അതായത് ആ ഇല്ല അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റക്കാനേ പിന്നെ ഉച്ച ട്ട്ന്ന് കാര്യായിട്ട്ണ്ടാക്കൂല ഏ ഞാൻ മാ ത്രല്ലേ ഉള്ളൂ പ
ആ അപ്പൊ നമ്മുക്ക് ഇഷ്ടള്ളപ്പോ അല്ലേ അവര് നമ്മളുടെ അണ്ടറിലാണല്ലോ കുട്ടികള് അതുകൊണ്ട് പിന്നെ
ആ അതെ എന്നാലും അവർക്ക് ഇഷ്ടൊ ണ്ട പക്ഷെ നമ്മ ക്കായതമ്മക്ക് ഫുഡിന് ഇങ്ങനെ വേണം ഇന്നത് വേണം അങ്ങനൊന്നുണ്ടാവൂല നമ്മള് മാക്സിമം പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കി നമ്മൾക്കെന്തെ വർക്ക് ഇണ്ടെങ്കി അത് ചെയ്യണം അല്ലെങ്കില് വേറെന്തെങ്കില് എവിടേക്ക പോ. അങ്ങനൊക്കെയാവും. ഫുഡിന്റെ കാര്യത്തിലൊന്നും കൊടുക്കൂല. അ ഞാനൊരു ട്യൂഷടുക്കുന്നുണ്ട് കുട്ടേൾക്ക് അപ്പൊ ഈവനിങ്ങ് മുതലാ ക്ലാസ്സ്ണ്ട് മൂന്ന് മണിക്കൂറാ ക്ലാസ്സ്ണ്ട് ഓന്ന് ആ അത്ണ്ടാവും ഇല്ല ഓൺ ഓൺലൈൻലായിട്ട് അഹ് പ്പൊ ഏത് ജില്ലക്കാർക്കും അമു ക്കെ അറ്റന്റിയ്യാമ്പറ്റും. ഓ ഗൂഗിൾ മീറ്റില് ഞാൻ എടുക്കുന്ന ക്ലാസുകളൊ ക്കെ. ഒരക് ക്കാഡമിന്റെ കീഴിലാടാ അപ്പൊ അതിന് ആ ചെയ്യുന്നുണ്ടാ
ആ ആ ഞാനും സെയിം ചെയ്തോണ്ടിരിക്ക അത് ശരി
പറയണ്ട
ആ അതെ അതെ അതെ അപ്പൊ എനി
പിന്നെ പറയാത്. ഏ അത്ശരി ഓക്കെ അപ്പൊ എത്ര ഏതാ എടുക്കണത് സ്കൂൾ ആണോ അല്ലെങ്കില് ബെയ്‌സാണോ? എന്താ?
ആ ബേസ് ആ ബേസ് ബേസ് എടുത്തോണ്ടിരിക്കണ് അപ്പം അത് പഠിച്ചിപ്പ ഇറങ്ങി ട്ട് ഉളളൂ
എടാ ടൈമായടാ ഓക്കെ ശരി ആ ഓക്കെ
കട്ടാവൂന്നാണല്ലോ പറഞ്ഞേ. ടു മിനിറ്റ്സ്